ഹലോ.
ഹലോ. ഹലോ കേൾക്കാൻ പറ്റില്ലേ?
നിങ്ങത എന്താ മുറിഞ്ഞ് മുറിഞ്ഞ് കേൾക്കാണല്ലോ. റേഞ്ച് ഇഷ്യൂ ഉണ്ടോ.
ഹലോ ഉം.
ഓ പോ കേൾക്കണ്ട്.
എന്തൊക്കെണ്ട് വിശേഷം.
എന്താ നല്ല വിശേഷം ഫുടൊക്കെ കഴിച്ചോ.
ആഹ് ഫുഡൊക്കെ കഴിച്ചു നിങ്ങള് കഴിച്ചില്ലേ.
ഓഹ് കഴ്ച്ച് മൂന്ന മണി ആവാനായില്ലേ.
ഉം
മയണ്ടോ?
ഇല്ല ഇന്ന് വെയിലാണ് രാവിലെ മഴച്ചാറ്റല്ൽ ഉണ്ടായിന്നു.
ഓഹ് ഇവിടെ മഴില്ല വെയിലും ഇല്ല അങ്ങനെരു കാലാവസ്ഥയിലാണ്. മഴ പെയ്തിട്ടില്ല വെയിലുംല്ല. ഓഹ് എനിക്കൊരാളുണ്ട് ഇങ്ങക്കോ.
ഹസ്ബൻഡോ ഇച്ച് രണ്ടാളുണ്ട്.
ആഹ് ഹസ്ബൻണ്ട് ഇവിടെല്ല മുപ്പര് ഗൾഫില. ഇല്ല ഇല്ല വീട്ടിലിരിക്കന്നേ ഒരു വർകുല്ല. ഇതന്നെ വർക്ക്.
ഹ ഹ ത്പ്പൊ തൊടങ്ങീക്ക?
പിന്നെന് ആ ആഹ് എന്താ ഫുഡെന്താ?
ഫുഡ് സാദാ ചോറെന്നെ.
ആഹ് മീനൊക്കണ്ടൊ? സ്പെഷ്യലൊന്നുല്ല ചോറ് തേങ്ങാ ചോറ് ബീഫ് ഒക്കെണ്ട്.
ആഹ് കുക്കിയോ?
ഈദിന്റെ ബീഫ് തീർന്നിട്ടില്ലേ ഈദിന്റെ ബീഫന്നെണ്. ഹു ഹും ആളില്ലാത്തൊണ്ട് ആഹ്. ആണുങ്ങള് വേണം തൊക്കെ തിന്നണേ ഞമ്മള്. തിന്നുമ്പോ ഒരു കണക്കുണ്ടാവും ഞാനും മോനും ഒറ്റക്കോള്ളൂ. അപ്പൊ പിന്നെ അതൊന്നും തീരൂല.
ആഹ് അമ്മേന്നുല്ലേ?
ഇല്ല ഞങ്ങളിപ്പോ വേറെ പോന്ന ഉമ്മ ഇപ്പൊക്കെണ്ട് ഓല് തറവാട്ടില്ണ്ട്.
ആഹ്
ഹലോ.
കേക്ക്ണില്ലേ ഹലോ
ഓ കേൾക്ക്ണ്ട് ആഹ് ആഹ് കേൾക്ക്ണ്ട് എടക്ക് മുറിഞ്ഞു പോവാ റേഞ്ചിന്റെ പ്രശ്നാണോ അറിയില്ല.
ഏഹ്
എല്ലാം കുക്കെയ്യാനറിയൊയിച്ചാ
ഓ ഓഹ് അങ്ങനെന്നുംല്ല എല്ലാ ചെലേതൊക്കെറിയും. ഇഷ്ടപ്പെട്ടത്ണ്ടാക്കും അങ്ങനെ എല്ലോന്നുംണ്ടാക്കാറില്ല. പിന്നെ യൂടൂബ്‌ല്ലേ യൂടൂബില് നോക്കിണ്ടാക്കും
പിന്നെന്തൊക്കാ വൈന്നേരം ന്തെണ്ടാക്കുവോ? എണ്ണക്കടികളൊക്കെണ്ടാക്കോ?
ചെലപ്പോ വീട് പണി നടന്ന്കൊണ്ടിരിക്കാണ് അപ്പോ പണിക്കാരൊക്കെണ്ടെങ്കില് എന്തെങ്കിലൊക്കെണ്ടാക്കും. അയില്ലേപിന്നെല്ല. കുട്ടി എന്തെയ്യ്ണു? ഹലോ ഹലോ